കേക്കുന്നുണ്ട് പറഞ്ഞോളു
വിശേഷം എന്താ സുഖമാണ് കൊഴപ്പൊന്നുല്ല അവിടെ എന്താ വിശേഷ ഷം
നല്ല വിശേഷം സുഖമായിട്ടിരിക്കുന്നു മഴയും കാര്യങ്ങള ഒക്കെ ഒണ്ടായിരുന്നോ അന്നേ ആ അതെ അതെ ഇവിടെ അതേ അവസ്ഥയി തന്നെയാണ് ഇപ്പോ മഴയൊന്നുല്ലാട്ടോ ഉച്ചക്ക്ശേഷം മഴ നിന്നിട്ടുണ്ട്
ഇപ്പൊ ഒരു കൊറവുണ്ട് ഇതുവരെയും മഴ തന്നെ
എങ്ങനെ
ഇതുവരെയും മഴ തന്നാരുന്നു പറയ ഇപ്പം ഒന്ന് ഒരു കുറവുണ്ട്
ആഹ് അതെ അതെ ഇതുവരെ മഴ തന്നെയായിരുന്നു ഇവിടെയും പക്ഷെ ഇപ്പൊ മഴയില്ല വെയിലരച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം വെയിലായിട്ടുണ്ട്
ആ ഇവിടെ വെയിലൊന്നും ഇല്ല ഉച്ചക്ക് ശേഷം അങ്ങനെ തന്നേ ഇവിടെയും മഴയുടെ ഒരു ഇത് തന്നേ ആ ചാറിങ്ങാണ്ടുണ്ട്
ആഹ് ആഹ് ആഹ്
പിന്നെ എന്താ
പിന്നെ വേറെ എന്തിണ്ട് വിശേഷങ്ങളൊ ഇല്ലല്ല ചായ ഒടിച്ചില്ല നിങ്ങള് കുടിച്ചോ
ഓ ഞാൻ കുടിച്ചു ഇവിടെ നാലുമണി ആകുമ്പോ ചായ വാണം
നിർബന്ധാ
ആഹ കുട്ടികൾക്ക് നാല് മണി അറിഞ്ഞ ചായ വാണ
ആഹ ഇവിടെ അങ്ങനെ നിർബന്ധംന്നുല്ല
മ്
ഉമ്മ ഇപ്പ അവരൊക്കെ കുടിക്കും ഞങ്ങളാരും അങ്ങനെ കുടിക്കാറില്ല
ഹേ
പിന്നെ എപ്പോഴെങ്കിലുംക്കെ കുടിക്കും അതിനിടൽ കുടിക്കും ചെയ്യും തീരെ കുടിക്കാറില്ലന്നല്ല
ആ ഹാ
അതെ
പിന്നെ വേറെ എന്ത്‌ വിശേഷം
പിന്നെ ഇന്നെന്തായിരുന്നു ലഞ്ചിന്
ഇന്ന് എന്താ സാധാ ഫുഡ് കുമ്പളങ്ങ കറി മീന് ചമ്മന്തി, പാപ്പടം, അച്ചാർ അവിടെന്താ ഞായറായിട്ട് സ്പെഷ്യൽ എന്തെങ്കിലുമ ഒക്കെ ഉണ്ടാകോ
ഇല്ലല്ല് പെഷല ട്ടൊന്നുല്ല യെണ്ടേലും വിശ പിന്നെ മെരിക്കോ ഉപേരിയും തേങ് ചമ്മന്തി പുളിങ്ങര ചമ്മന്തി അരച്ചതായിരുന്നു
മ് മ്
പിന്നെ വീട്ടിൽ ആരൊക്കെയള്ളത്
വീട്ടില് ഞാനും രണ്ട് മോന് ഹസ്ബൻഡറ് ഉമ്മിമ് ഇപ്പിം
രണ്ട് മക്കളാണോ
ആ രണ്ട് മക്കള
മളൊക്കെ എത്രല്ലാ പഠിക്കുന്ന
മൂത്താള് ഒമ്പല് ചെറിയ ആള് രണ്ടില്
ആണോ
മ്
ആ എനിക്കൊരു മോനാണേ മോനെ അഞ്ചിലാണ് പഠിക്കുന്നത്
അതെ ആഹ
ആഹ ആഹ
ഉം
ഇന്നിപ്പോ ലീവ് ആണല്ലോ അല്ലേ മക്കൾക്കൊക്കെ സൺഡേ ആയതൊണ്ട് ഹോളിഡേ ആണല്ലോ
മഴയാണെങ്ക ലീവ് ആയത് കൊണ്ട് നന്നായേള്ളു അല്ലെങ്ക ഈ മഴയത്ത് ഇങ്ങനെ സ്കൂളിൽ പോകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ
ആ അതെ അതെ അത് ശരിയാണ് ഇവിടെന്ന് തന്നെ മോനെ സ്കൂൾ ബസ് കേയറാന് കുറച്ച് അങ്ങോട്ട് നടന്നു പോണം ഒരു അഞ്ചാറ് മിനിറ്റ് നടക്കാനുണ്ട് അപ്പോ മഴ ആയതൊണ്ട് രക്ഷപ്പെട്ടോ സ്കൂളും ഇല്ലാത്തോണ്ട് രക്ഷപ്പെട്ട്
ആഹ
മഴ ആകുമ്പോഴേ ഇങ്ങനെ നടന്ന പോക പറയുമ്പോ ഭയങ്കര പ്രയാസം കുടയും ബാഗ് ആണെങ്കിൽ നല്ല ലോഡ് ഉണ്ടാവും
ഉം പിന്നെ ഞായറാഴ്ച പറഞ്ഞത് ഞമ്മക്ക ഒരു ഫ്രീ തന്നെയാണ് സ്കൂളും ഇല്ല ഒന്നുമില്ല കുറച്ചു നേരം കിടന്ന്
ആ അതെ അതെ അത് ശരിയാണേ
മറ്റേത് നേരം വൈകുമ്പോഴത്തിന് ഫുഡും കാര്യങ്ങളും ഉ ഇവിടെ മോന
സ്കൂൾ പോകാനാകുമ്പോത്തിനു ബ്രേക്ക്ഫാസ്റ്റും സ്കൂ ള്ള അതെ അതെ ലഞ്ചും കാര്യങ്ങളും അതൊക്കെ റെഡി
ആ ഒാവിലെ
വേണന മോനോ ആഹ ആഹ ആഹ
ആഹ മദ്രസ ആറ് മണിക്കുണ്ട് അത് പോവാ നേരെ സ്കൂള പോവവാ ഓരോ ഒഴിവു പറഞ്ഞാലില്ല
അതെ അതെ
ഒരുക്കും ഒഴിവില്ല ഞമ്മക്ക് അത്ര ഇല്ല നമ്മക്ക് ഇങ്ങനെ ഒരുക്കുള്ളത് ഒർക്ക് കിട്ടും അങ്ങനെ
അതെ അതെ കേരള ഏ കേരള സിലബസിലാണോ പഠിക്കുന്നത്
ആഹ കേരള സിലബസിൽ തന്നെ
ആഹ ആഹ എന്റെ മോനോ അത് തന്നെ ഈ വർഷം മാറ്റിയതാണ് ഇതുവരെ ഇംഗ്ലീഷ് മീഡിയത്തിലായിരുന്നു അഞ്ചാം ക്ലാസ് യു പി ആയല്ലോ ആ അതെ അതെ യു പി ആയപ്പോ പിന്നെ മാറ്റി ഞാൻ
മറ്റേത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കൊന്ന് പറഞ്ഞ കൊടുക്ക ണെങ്കില ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞമ്മളിപ്പോ അത്രയൊന്നും പഠിച്ചില്ലല്ലോ പഠിച്ചിണ്ടെങ്കി കുഴപ്പമില്ല
അതെ അതെ അതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നടത്തോളം കൊണ്ടുപോകാൻ കഴിയുള്ളു
ആഹ പിന്നെ വെറുതെ കാഷ് മുടക്കയാവും മ പിന്നെ പോവണ്ടത്
ആ അതെ അതെ പിന്നെഞ്ഞാല് അവർ കൊറച്ച് വലുതായി കഴിഞ്ഞ അവർക്ക് എന്തായി മടിയായല്ലോ
ആ മടിയ
പഠനത്തിലെ ശ്രദ്ധയും കാര്യങ്ങളുമൊക്കെ കുറഞ്ഞു അപ്പൊ പിന്നെ നമ്മള ഇങ്ങനെ ഫീ അടക്കുകല്ലാതെ തെ അവർക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാതാവകുമ്പോ പിന്നെ നമ്മളെന്താക്കും മാറ്റി ചേർക്കുന്നതാണ് നല്ലത് തോന്നും
ആഹ ശരിയാണ് ഉ ഇവിടെ അങ്ങനെ തന്നെ ഞാൻ ചെയ്തത്
ഹം
ഉ
അതെന്ന
ആഹ പിന്നെ എഞ്ഞാ കൊറച്ചൊക്കെ അങ്ങനെ എന്താണ് അത് അവിടെ പഠിച്ചു കഴിഞ്ഞാല് പിന്നെ ഇങ്ങടെ മാറ്റുമ്പോ അവർക്കും കുറച്ചൊക്കെ ഒര് ഇതുണ്ടാവും
അതെ അതെ ആ ഒരു ബേസിക് കിട്ടി കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്
പിന്നെ
ബേസില്ലാതാകുമ്പോഴാണ് കൊ പ്രയാസം അവർക്കും തന്നെ ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ ഒരു പുറത്താവുമ്പോ തന്നെ അവർക്ക് ഏകദേശം കിട്ടി കഴിഞ്ഞാൽ പിന്നെ വലിയ കൊഴപ്പല്ല
ആ പിന്നെ ഓരന്നെ തനിയെ വായിക്കാനും ഒക്കെ തുടങ്ങോല്ലോ ഞമ്മളൊന്നും ഹെല്പ് ചെയ്യന്നും വേണ്ട
അതെ അതെ ബെയിസ് ആണ് മെയിൻ ആയിട്ട് വേണ്ടത്
ഓ ഇപ്പൊ പറഞ്ഞ സ്കൂളൊക്കെ പറഞ്ഞാലേ ആ ഇപ്പൊ സ്കൂൾ സ്കൂള് കൊറെ പുസ്തകങ്ങളണ്ട് നമ്മൾ പഠിക്കണ പോലക്കൊന്നുംല്ല പലേ പുസ്തകങ്ങളല്ലേല്ലേ
അതെ അതെ
കൊറേ പഠിക്കാണ്ട് എത്രാച്ച്
കൊറേ പഠിക്കാനുണ്ട് അതുപോലെ തന്നെ കൊറെ ഓരോ ക്യൂസ് മത്സരവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ അതൊരു വക പോകുന്നുണ്ട്
പക്ഷെ എല്ലാത്തിനും പങ്കെടുക്കണം എന്നാ കുട്ടിയോട് എന്നാ പിന്നെ
ആ അതെ അതെ തീർച്ചയായിട്ടും അവർക്ക് ആന്നാല അവ ജനറൽ ആയിട്ടുള്ള കുറെ അറിവുകൾ നേടാനും പറ്റും ജയിക്കുക അല്ലെങ്കിൽ ഫസ്റ്റ് നേടുക എന്നുള്ളത് തിലല്ല അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അതെ അവര് ആ അതേ പാർട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കില് അവർക്ക് അതിന്റേതായ ഒരു ഗുണം കാണും
ഉം
ല്ല ഒരു അൻപത് ആൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോ അൻപത് ആൾക്കാർക്കും ഫസ്റ്റ് നേടാൻ കഴിയൂല്ലല്ലോ അതില് ഒരാൾ എന്റെ ഫസ്റ്റ് നേടാൻ കഴിയുള്ളൂ
ആ അങ്ങനെ ചേർന്ന അതൊരു ഇതാണ് പിന്നെ അടുത്തേനും
അതെ അതെ ചേർന്ന് കഴിഞ്ഞാല് അവർ ഒരു ബെനഫിറ്റ് ആണ് ഇന്ന് കിട്ടിയില്ലെങ്കിലും പിന്നീട് ഒരിക്കൽ എവിടെയങ്കിലും ഒക്കെ ആയിട്ട് ഈ കൊസ്റ്റ്യൻസ് ഒക്കെ വീണ്ടും വീണ്ടും കേൾക്കു
ആ
എന്ന സമയം ഉള്ളൂ
ആ ഉം
പക്ഷെ മക്കൾക്ക് ഫെയിൽ ആയി കഴിഞ്ഞാ പിന്നെ അവർ ഇൻട്രസ്റ്റ് പോയും ചെയ്തു
ആഹ് അത് ശരിയാണ് അവർക്ക് കിട്ടിയില്ലല്ലോ ഒന്നുണ്ടോ ഒരുട ടെൻഷനും ഉണ്ടാവും
അതെ അതെ അതെ അവർക്ക് അങ്ങനൊരു ടെൻഷനും കാര്യങ്ങളും അതൊണ്ട് അപ്പൊ പിന്നെ ഏതായാലും വല്യ കൊഴപ്പല്ലാത്ത രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ട്
ആ കൂടിക്കഴിഞ്ഞാലും ചെറിയൊരു പ്രോത്സാഹനം ഒരു കൊടുത്ത്ണ്ടെങ്കി അവർക്ക് പിന്നെ ഇൻട്രസ്റ്റ് വരും
ആ അതെ അതെ അതെ അത് ശരിയാണ്
എന്ന പിന്നെ അടുത്തേര് കൂടാനും അവർക്ക് അങ്ങനെ ഒരു സംഭവം കിട്ടിയല്ലോന്ന്ള്ള ഒരു ഇത്ണ്ടാവേ
അതെ
പിന്നെ
പിന്നെന്താ ഇങ്ങനെ പോകുന്നത് സുഖമാണ് ഇവിടെന്ന് മീൻ കറി മീൻപൊരിച ത് പിന്നെ അമരിക്ക ഉപ്പേരി ചമ്മന്തി അയലായിരുന്നു അയല പിന്നെ രാത്രികക്ക് ചപ്പാത്തിയാ
ഏ അത് എന്നും ചപ്പാത്തിയേനെ
ആ ചില ദിവസങ്ങള് ചപ്പാത്തി അല്ലെങ്കില് സദാ നമ്മളെ ചോറ് രാവിലെ വെക്കുന്നത് തന്നെ ഉച്ചക്ക്ത്ത് തന്നെ രാത്രികക്കും അതല്ലെങ്കിൽ ചിലപ്പോൾങ്ങനെ നമ്മള് മാറ്റി പിിടിക്കും
ഏ ഇവിടെ പിന്നെ അങ്ങനൊന്നുംല്ലും വൈകിട്ട ഒപ്പ ഒന്ന തന്നെ ആ
അതെ അതെ
തെകയാത്തക്കരു സമയം വരുമ്പോ എന്തെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തുണ്ടാവും
അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നല്ല അതെല്ലെ നമ്മള അത് മിക്കവും അങ്ങനെ എന്തെങ്കിലുമ ഒക്കെ ആയിട്ട് ആക്കും
ആഹ
അ അതെ
പിന്നെ വേറെന്ത വിശേഷം
വേറെ എന്താ അന് പോന്നു എന്തായ
ചക്ക് പാമ്പൊരി മോൻക്ക് പാമ്പൊരി നല്ല ഇഷ്ടമാണ് ചെറിയ മോൻ
ആഹ് ആ ആഹ് ഓ ഇന്ന് മഴ മഴയൊക്കെ ആവുമ്പോ പിന്നെ ഒരു രസ
അത് ചേശ ആ ചൂട് കൊടുക്കൻ ഇങ്ങനെ കഴിക്കുമ്പോ ഭയങ്കര
ആ അതെ അതെ ആ മഴയൊക്കെ ആവുന്ന സമയത്തൊരെ എന്താ പറയയാ ഒരു എൻജോയ്മെന്റ് ആണ്
നമ്മൾ പുറത്തു പോയി കഴിക്കണ ഒരു ഫീല് വരും
അതെ അതെ അതെ
ഉം
പരിപ്പ് വടയും ചായയൊക്കെ ഇങ്ങനെ കുടിക്കണം
ആ ക്കറ നമക്ക് പൂതി
ഏ അതെ അതെ സത്യം മഴ പെയ്യുമ്പോ ഒരു ഓവറായിട്ട് പോരും ഒരു ഓവർ വെശ്പൊക്ക്യ
ഉം
ശരിക്കും റംസാനൊക്കെ മഴക്കാലായിട്ടുണ്ടെങ്കി പെട്ടുപോകുന്നേ
ഓ അത് ഇണ്ടാവലില്ലലേ അധികായിട്ടും
ഇല്ല നല്ല മഴ മഴേടെ സീസൺലൊന്നും ഇതുവരെ ഇൻക്ക് തോന്നിട്ടില്ല അങ്ങനെ നോമ്പായിട്ടീള്ളതായിട്ട് ഇൻക്ക് ഓർമ്മല്ല ക്ഷെമിക്കണം ഇപ്പഴാണെങ്കിലോ നല്ല പൊരി വെയ് ആ നല്ല പൊരി വെയിലിലായി പോയി ഇപ്പഴ്ത്തെ നോമ്പുകാലങ്ങളൊക്കെ
ഉം
പ്രാവശ്യക്ക ഓ എന്റെ അമ്മോ എന്തൊരു അൺസൈക്കബിൾ ആയിരുന്നു പ്രാവശ്യ ഒക്കെ
ഉം
അതെ അതെ ഷെ വരുന്നതും അറീല്ല പോന്നതും അറീ ല്ല എന്നുള്ള അവസ്ഥൽ വരുന്നട്ടോ അത് വേറെ കാര്യം
ഉം ഇവിടെ എങ്ങനെ ചിട്ടാ നോമ്പൊക്കെന്ന് വെച്ചാരേ ആഹ ശരിയാണ് ഇവിടെക്കെ നോമ്പോറ്റ എങ്ങനെ ചിട്ടാ അസറ് ബാങ്കൊടുത്തതിന് ശേഷം പിന്നെ ഇക്ക് നീക്കാൻ കഴിയില്ല ഫുള്ള് കടപ്പാവും അങ്ങനെ
ആണോ അപ്പോ വൈകിട്ടുള്ളതിനോ
അധികം അധികം എന്തെങ്കിലുംക്കെ പൊർത്തുന്ന് വേടിക്ക വൈകിട്ടാണെങ്കിൽ നോമ്പ് തുറന്നതിന് ശേഷം പിന്നെണെങ്കിൽ പരിച്ചൊക്കെ നീച്ചിട്ടോ വല്ല അപ്പോ അങ്ങനെ എന്തെങ്കിലും കണ്ടാ ചെയ്യ
ആണോ വീട്ടില് വേറെ ആരും ഇല്ല നിങ്ങള് മക്കളും തന്നെല്ലള്ളോ അതോ ണ്ടാണ് അപ്പൊ കൊഴപ്പല്ല ഇത് മൈ ഒക്കെ ഉണ്ടായോ പിന്നെ അവർക്ക് പറ്റൂലല്ലോ നമ്മളെ പുറത്തുന്ന് വാങ്ങിക്കാന്നൊന്നും പറയുന്നത് എന്തെലും ഒരു ആ ഓക്കെ എന്നാല ആ ഓക്കെ ഓക്കെ